ഹലോ
കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
എന്തുകൊണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം സുഖാണ് എന്താ അവിടത്തൊക്കെ വിശേഷം
ഉ മഴയൊക്കെ കുറന്ന് ഇന്നലൊക്കെ നല്ലവര ഇന്നലെ തൊട്ട മഴ കുറഞ്ഞു
പിന്നെ വെയില് ഇല്ല പക്ഷെ ഇന്നല്ല വെൽുണ്ട്ല്ലേ
ആ ഇന്ന വെയിൽ നല്ല
ആ മയില ഡ്രസ്സ ആളൊക്കെ കണക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്
ആ അത് നമുക്ക്
സ്ഥലൊക്കെ തായാലും ആയാലും മട്ട കണ്ട കാത്തിരിക്ക നോക്കി നിക്കുകാണ് അഥവാ പെട്ടെന്ന്ന്ന് വിശ്സിക്കാൻ പറ്റും
ആാ ഈയ ഒരു മാസം അങ്ങനെയാണ് പെട്ടന്ന്ങ്ങ് പെയ്ത് വരും പെട്ടന്ന് മഴ വരും
ആ വരുവാൊെ നേണണ്ട അപ്പൊ പിന്നെ എന്താ പുൊറത്തൊക്കെ പങ്ങാണ്ട് അങ്ങനെ അത് നോക്കി നിക്കക്കാ അഥവാ പെട്ടെന്ന് പെയ്താൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെുതാും
പിന്നെ മഴ നഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്
പിന്നെതു ഉണങ്ങിട്ടാനാണ് പണി ഈ ജീൻസിന്റെറൊക്കെ ആകുമ്പോേ ഉണങ്ങി കിട്ടൂല്ല പിന്നെ അതരു സ്മെല്ലൊക്കൊയിരുന്നു ഉണങ്ങൻ
ആ സത്യം ഉം കറക്റ്റ് ആ
അയിന് ഞമ്മള് അങ്ങനെ എടുത്ത വെക്കാനും കഴിയൂല്ലല്ലോ. മരക്കിങ്ങാണ്ടൊന്നും!
ഉം!
അ പിന്നെ അതങ്ങ് അയാലും പെട്ടങ്ങണ്ട അങ്ങനെ കാത്തിക്കോ! ഭക്ഷണൊക്കെ ആയഎന്തോന്ന് ഇണ്ടാക്കിയ?
ഇന്ന് ചിക്കൻ മേടിച്ചു. ചിക്കൻ കറി വെച്ചു!
ഏ അവിടെ ചിക്കനൊക്കെ റേറ്റ് ഉണ്ടെന്ന്?
അങ്ങനെയന്നും അറിയത്തില്ല. മോനാ പോയി പേടിച്ചൊണ്ട് വന്നത്! ഒരു കോഴിയായിട്ടാ നമ്മള് മേടിക്കുന്നത്!
ആ പിന്ന അ ഒരു കോയിനെ കൊണ്ടുവന്ന അവിടന്നെ ഫുള്ളയിട്ട് ക്ലീൻ ആക്കി!
ആ ക്ലീനാക്കി ഒരു കോഴി മേടിക്കും. അത്! പറഞ്ഞ് ഇരുന്നൂറ്റി സംതിങ് ആയന്ന് പറഞ്ഞു. ഇരുന്നൂറ്റി അറുപ എൺപത്തെട്ടോ എത്രയെങ്ങാണ്ടായെന്ന് പറഞ്ഞു!
ആ ആ ഇവിടെൊക്കെപ്പോ ഗരുവാന് നൂറ്റി അമ്പത്തിയേഴ് ഒക്കെയാണ് അറിയണ്ട്! ഇന്നലൊക്കെ ഇപ്പൊ കൊറച്ചു കൂടിക്കണല്ലോ മീനും കൂടിയും കിട്ടാന ഇല്ലാത്തതോണ്ടേ!
കഴിഞ്ഞ ദിവസൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചേക്കുന്ന കാണായിരുന്നു. നൂറ്റി അറുപത്തിനാലെന്ന്!
ആഹ്! അപ്പൊ ഇന്ന് കൂടിട്ടുണ്ടാവും. കാരണം അപ്പൊ മീന് കിട്ടാത്തതു കൊണ്ട് ഒലിക്കല! ചനാണ് ഒരുവിധ ആൾക്കാരൊക്കെ വാങ്ങുന്നത്. പിന്നെ റേറ്റും കൂടുതലാണ് ചേച്ചി മീന മീനൊന്നും വാങ്ങൂല ഇപ്പൊ!
ആഹ മീന് നല്ലതും ഇല്ല വെളിന്ന് വരുന്ന! ഫോർമാലിനൊക്കെ അടിച്ച മീൻ വരും!
ആഹ്! പിന്നെള്ളത് മത്തിയാക്കിയാണ്. മത്തിക്ക് തന്നെയാണ് നന്നൂറ് രൂപ വരുന്നത്! ഇതില് വ അത് താരം ഒന്നും വലിയേക്കും ചെറിയ മീൻ വിലക്കറവുള്ള മീൻ മത്തിയാണ് അതിനാണ് നാ
ആഹ് നന്നൂറ് രൂപ ഇപ്പൊ നമുക്കൊക്കെ നെത്തോലി കിട്ടിയായിരുന്നു. രണ്ടു ദിവസം മുമ്പ്!
ആ ആ അതി റേറ്റ് കുറവുണ്ടോ?
ഇങ്ങനേം ചന്തേന്നേ നൂറ് രൂപക്ക് ഇതാ വാരി വെക്കണ്
രൂപ അങ്ങനെ കൊടുക്കണ്ടാവുംല്ലേ?
കിലോയല്ല ഒരു ഒരു! ഒരു കൂട്ടം കൂട്ട വാരിവെച്ചിട്ട് പറയും അത് ഇത്ര റേറ്റ്ന്ന് പറയും.
ആ അങ്ങനെുണ്ടോ ഏ?
അ അങ്ങനെയാണ് ചന്തേല് മാർക്കറ്റി ചെന്നാലെ പിന്നെ ഇത് ആ നൂറുരൂപയ്ക്ക് പിന്നെ ഇര്ന്നൂറ് രൂപക്ക് വേറൊരു കൂട്ടം വച്ചിട്ട് ഇര്ന്നൂറ് രൂപ!
ആ അങ്ങനാവുമ്പോ കൊറെ വ്യത്യാസത്തിന് ഉണ്ടാവൂലെ എടുത്തെ! കഴിഞ്ഞാലല്ലേ?
ആ! അവര് നമ്മളല്ലാതെ ഈ ഫിഷ് സ്റ്റാൾ ഉണ്ടല്ലോ? ഷോപ്പു പോലെ. അവിടെയാണ് തൂക്കിയ തൂക്കിയാ കൊടുക്കുന്നത്. അല്ലാതെ മാർ
ഇത് മാർക്കറ്റില് മീൻ മാർക്കറ്റില് പോയെങ്ങാനും മേടിക്കായിരിക്കൂല്ലേ? ക്കാ എന്താ? ആ നേരി കിട്ടുവല്ലോ കടപ്പുറത്ത്നിന്ന് അങ്ങനെ അവിടുന്ന് പോയി എങ്ങാനുംമേടിക്കിയ രിക്കും പിന്നെ ഓല അടുത്തന്നാണെല്ല ഇ കടൽ കൂടി ചെല്ല.
ആ അതാണ്! ആ! നമ്മക്ക് ഇവിടുന്ന്! അടുത്തുണ്ട് മാർക്കറ്റ്. വലിയ മാർക്കറ്റുണ്ട്.
ആ അപ്പൊ അവിടന്നായിരിക്കും പിന്നെ എല്ലാ കടക്കും കൊണ്ട പോവാ!
അങ്ങനല്ല! ഇതെവിടുന്നോ വരുന്നതാണ്! വന്നിട്ട് ഇവിടെ എല്ലാ പച്ചക്കറികളും എല്ലാം കാണും. പക്ഷേ ഉച്ച ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട്! ത്തെ മാർക്കറ്റ് തുടങ്ങും.
തുടങ്ങള്ളൂ ആ അപ്പൊ ഞമ്മള് നാളക്കള്ളത് ഇന്ന് കൊണ്ടന്നക്കണം! മ്മ ഈ നേരത്തെ കിട്ടി കഴിഞ്ഞ നമ്മളതെല്ലാതും ഒരുങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മള വെക്കാൻ നികൂല്ലല്ലോ!
അപ്പം പിന്നെ?
ന ഇന്ന് കിട്ട കഴിഞ്ഞാ നാളക്കെ ഉപയോഗിക്കാം പുതിയ മീനരിക്കും
ആ നല്ല ഫ്രഷ് മീൻ തന്നെ
ഫ്രഷ് ഏഹ്
റേറ്റും വേറെ എല്ലായിടത്തേക്കെ റേറ്റും കുറവാാണ് നമ്മൾ ഡെയിലി കൊണ്ടുവരു എല്ല കരുവണ്ടിയിലൊക്കെ അതിനൊക്കെ റേറ്റ് കുറച്ച് കിട്ടും
ഓരോരുത്തന പോലെ എണ്ണ എണ്ണക്കായ ഒക്കെ എടുത്തിട്ടല്ലേ പോല് കൊടു
ആ ആ ആ ആ
ഓല്ല ലാഭമൊക്കെ നോക്കിട്ടല്ലോ ഒരു പുൊറത്ത
കിലോ അല്ല അവിടെ ആ പച്ചക്കറി കിട്ടും കിലോ കിലോ ആയിട്ട അല്ല അത് ഇതുോലെ ഇങ്ങനെ വാരി വെക്കും അമ്പത് രൂപ മുപ്പത് രൂ അങ്ങനെങ്ങനെ ഓരോണക്കിനും വാരി വയ്ക്കും
ആ
നമ്മളല്ലാതെ കട ചന്ന് മേടിക്കുമ്പോ ഒരു കിലോ അര കിലോ അങ്ങനെയല്ലേ മേടിക്കുന്നേ
ആ അതെ അതെ
പിന്നെ ഫ്രൂ്സും ഒക്കെ കിട്ടും വില കുറച്ച് കിട്ടും
ആ ആയോ ആ
നിങ്ങളൊക്കെ എങ്ങനെ സാധനമൊക്കെ മേടിക്കുന്നത് ദൂരയാന്നോ മാർക്കറ്റൊക്കെ
ഇവിടെ കുറച്ച് വിട്ടുണ്ട് പക്ഷെ നിങ്ങൾ പറഞ്ഞാ മതി ഇങ്ങനൊന്നും കിട്ടൂല നമ്മള് കടയിുന്നല്ലേ കടക്ഷെ ഓനാണ് അപ്പൊ പിന്നെ ഓല പറയുന്ന റേറ്റിനല്ലേ നമുക്ക് ള്ളൂ നിങ്ങൾ പറഞ്ഞ മാതി അങ്ങനെ മാർക്കറ്റ് ആയിട്ടില്ല അതിന് കൊറച്ച് ദൂരത്ത് പോണം
ദൂരെ പോണം
അതും തന്നെ നേരിട്ട് വരുന്നതല്ല ഓലും ങ്ങനെ തേമാേർക്ക് പല ആൾക്കാര അടുത്തന്ന് അങ്ങനെ വരുന്നതാണ് നേരിട്ട് വരുന്നതല്ല
ഓഹോ ഹോ നമുക്ക് ഇവിടെക്കെ ഇഷ്ടം പോലെ കടലൊക്കെ ഉണ്ട് അടുത്തടുത്ത കടലൊക്കെയുണ്ട് കട നല്ല സമയമൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും
കിട്ടൂല്ലേ അപ്പ എന്നിട്ട് അങ്ങനെ എന്താ ഫ്രിഡ്ജില് വെക്കായിരിക്കും
ആഹ നമ്മൾ അങ്ങനെ അങ്ങനെങ്ങ
ങ്ങനെ വെക്ക അതോ വെള്ളം പാർണ വെക്കും മീനല്
നമ്മള് ക്ലീന ആക്കി വെക്കും ചിലർ വെള്ള വെള്ളം ഒഴിച്ചച്ച് വെക്കും
ആഹ് വെള്ളം ഒഴിച്ച വെച്ചാ ഫ്രഷ് ആയിട്ട് നിക്കും എപ്പോളും
പക്ഷെ അവ വെള്ളോ വേസ്റ്റാവത്തില്ലേ
ആ അതാവും പക്ഷെ നമുക്ക് എന്താ മീൻ മറ്റേത് നമ്മള് ഫീസള്ളൊക്കെ വെച്ച് കഴിഞ്ഞാല് ഒന്ന്
തടി പോലിരിക്ക ആ ചുളുങ്ങും
ആഹ ചു അപ്പൊ പിന്നെ നമ്മ ഈ വള്ളത്തടെ വെച്ച് കഴിഞ്ഞാ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മള് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും
ആഹാ ഞാനും അങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ടത്തോടെ വെച്ചിട്ടുണ്ട് അങ്ങനെ എപ്പോഴും അങ്ങനെ അല്ല വെക്കുന്നെ അല്ലാതെ നോക്കും വെള്ളത്തോടെ അതികം
ആഹ് നിങ്ങക്ക് പിന്നെ എപ്പും കിട്ടുന്നതോണ്ട് പിന്നെ സുഖമാണ് പെട്ടെന്ന് കിട്ടാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്താലേ
ആ ആഹാ നിങ്ങക്ക് അവിടെ മീനൊക്കെ കിട്ടാൻ പാടാന്നോ
ആ അതില് വണ്ടിക്കാരടുത്ത് കൂടിവരും എടുത്തൂ വരും പിന്നെ മാർക്കറ്റ പോണെങ്കിൽ കുറച്ച് പോകണം അതിന തന്നെ രാവിലെ പോണം അവിടെ മാർക്കറ്റിൽ വന്ന്റക്കണ സമയത്ത് പോണം എന്നാലേ കിട്ടുള്ളൂ കാരണം ഈ വണ്ടിക്കാരൊക്കെ എടുക്കുമ്പോ അങ്ങനെ കിട്ടണെങ്കിൽ ആ സമയത്ത് ത്ത് പോണം അല്ലാതെ കിട്ടൂല ഓ അല്ലാതെ നമ്മള് അല്ലെങ്കി കടൽ പോയി വാങ്ങണം അല്ലെങ്കിൽ നമ്മള് അടുത്ത കൂടി വരുമ്പോ വണ്ടിയില് കുർസിയില് അങ്ങനെ ബൈക്ക്
ഓ അങ്ങനെയൊക്കെ കൊണ്ടുവരും നമ്മള് ഈ അടു ത്ത സമയത്ത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോഴാണ് ഫ്രഷായിട്ട് മീൻ കടലിന്ന് എടുത്ത് ഐസടവാത മീൻ ഇട്ടുപീച്ചന്ന് വലേന്ന് പറക്കി പറക്കി എടുക്കുന്ന്
ആ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയോ
നമ്മളെങ്ങനെ വലേന്ന് വലക്കാരിടെന്ന്
ആ മേടിച്ചു ആഹാ
നല്ല ടേസ്റ്റായിരുന്നത്
ആ ആ അത് നമ്മള് മീനെ കൊണ്ടേന്ന് വെക്കണം നല്ല ടേസ്റ്റ്
ആ അപ്പൊ കൊ ആ പക്ഷെ നമ്മള് അത് വന്നിട്ട് ഇങ്ങു വീട്ടിൽ എ നമ്മള് വീട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ പോന്ന വഴിക്കാന്ന് തിരിച്ചു വഴിക്കാണ് പിന്നെ വീട്ടിലെത്താൻ പിന്നെ ഒരു മണിക്കൂർ എടുത്ത്
ആ എന്നിട്ട് ആ വരുന്ന ഐസ് വാങ്ങിയോ ഐസ് ഉണ്ടായിരുന്നോ
ഐസ് ഒന്നും ഇല്ലായിരുന്നു അവര് അവര് ഐസ് ഇട്ടിട്ടില്ല മീൻ വലേന്ന് കടലിന്ന് പിടിച്ച് വലക്കാകത്ത് കുരുങ്ങി ഇരിക്കുവാ ആ ഐസ് ഇടുന്നതിനു മുമ്പേ കിട്ടി ഐസ് ഇടാത്തോണ്ടേ ആ ഫ്രഷ്നസ്സ് അങ്ങ് പോവും
പോകും അതാണ്
സമയം കഴിയുമ്പോൾ അതങ്ങ് അവര് ചിലപ്പോൾ രാവിലെ പിടിച്ചതായിരിക്കും എന്തുവാണെന്ന് അറിയത്തില്ല നമ്മ നമ്മൾ വൈകിട്ട് ഇങ്ങനെ പോയപ്പം വലേന്ന് ഇങ്ങനെ പിടിച്ച് പിടിച്ച് എല്ലാ വേടിക്കുന്നെ വലേന്ന് അവര് നുള്ളി പറക്കുന്ന് ആ അങ്ങനെ നമ്മ നമ്മള് അത് മേടിച്ച് വേടിക്കുമ്പോഴക്കെ നല്ല ഫ്രഷാണ് വീട്ടിൽ കൊണ്ടുവന്നിട്ടും മ മത്തി നല്ല മത്തി വലിയ ഉരുളം മത്തി നമ്മള് സാധാരണ കാണുന്ന മത്തിയല്ല ആ നല്ല പരിഞ്ഞിലൊക്കെ ഉണ്ടാരുന്ന് നമ്മള് പൊരിച്ചതാ നല്ല ടേസ്റ്റാരുന്ന് പക്ഷെ ന കൊറച്ചേ വേടിച്ചോളൂ തോനെ വേടിച്ചാലുമേ ഇനി വീട്ടിലൊക്കെ എത്താൻ അങ്ങനെ
ആ ടൈം പിന്നെ മത്തിയാവുമ്പോ പെട്ടെന്ന് ഇതാവല്ലോ
അത് ചൂട് സമയത്തായിരുന്നു ഈ മാർച്ച് ഏപ്രിൽ എങ്ങാണ്ടായിരുന്നു ഏപ്രിൽ മെയില് ആ സമയത്ത് നമ്മള് കാറിലാ പോയത് പിന്നെ ഡിക്കിയിലൊക്കെയല്ലേ വെച്ച്
ആ അതിന്റെ ചൂട് ആവുമ്പോ അതു അങ്ങ്
എല്ലാം കൂടെ കൊണ്ട് ആ അതാ അല്ലെ നമ്മൾ വിചാരിക്കും ഇച്ചിരി ആർക്കെലൊക്കെ മേടിച്ച് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മള് നമ്മക്ക് ആവശ്യത്തിനേ മേടിച്ചു
ഉം
അത് അങ്ങനെ ഞാൻ ആദ്യയിട്ടാണ് കാണുന്നേ ഇങ്ങനെ വലേന്ന് ഇങ്ങനെ പിടിച്ച് കൊടുക്കുന്നത്
ആ ആ അതുപോലെ തന്നെ നമ്മള് മത്തി എന്താ പഞ്ഞിയുള്ളതും നെയ്യുള്ളതൊക്കെ ആകുമ്പോ പിന്നെ വേറെ ടേ സ്റ്റ് ആണല്ലോ
ത്തെ ഇനി
അങ്ങനെ
ഇപ്പം മീനൊക്കെ മുട്ടയിടുന്ന സമയല്ലേ അതുകൊണ്ടല്ലേ ട്രോളിങ് വെച്ചി രിക്കുന്നത് മു ആ പക്ഷേ ഇപ്പൊ കിട്ടുന്ന മീനും ടേസ്റ്റ് ആണ്
ആ അപ്പൊ കിട്ടുന്നണ്ട് ഇപ്പൊ ചെറുതായി ചെറിയ മത്തിയിലും പഞ്ഞി വരു ന്നുണ്ട് കുറച്ചു രണ്ടു ദിവസം മുമ്പ് വാങ്ങിയേല് പഞ്ഞിഉണ്ടാരുന്നു
ആ അതീ ചെറിയ വള്ളക്കാരൊക്കെ പോയി
ആ അങ്ങനെവാ കിട്ടിയതാണ്
ആ എന്നിട്ട് ഇപ്പം ഇപ്പോഴത്തെ ഈ സീസണില്ലേ നമ്മള് കഴിച്ചിട്ടില്ലാത്ത മീനൊക്കെ കിട്ടും ഈ സീസനിൽ
ഈ സീസണ്ല്
ആ അയ് വലിയ ബോട്ടൊന്നും പോന്നുന്നില്ലല്ലോ ചെറിയ വള്ളം കൊണ്ടുപോയി സൈഡിന്ന് ഒക്കെ പിടിക്കും അവര്
ആ
ആ അങ്ങനെ നമുക്ക് ഈ കടപ്പുറത്ത് കിട്ടും അങ്ങനെ നാമ് ഈ സീസണിൽ മാത്രം വരും മീനുണ്ട്
ആ ആ ആരാ എന്നിട്ട് അത് കൊണ്ടുവരാ മീനും മേടിച്ചങ്ങാണ്ട്
ഞാനാ മിക്കപ്പോഴും പോനത് മീൻ മേടിക്കാൻ പന്ത്രണ്ട് മണിയക്കെ ആവുമ്പോം ആ വണ്ടി ഓടിക്കും ടു വീലർ ഓടിക്കും ആ ആ അന്നരം പിന്നെ ആ സം പന്ത്രണ്ട്മണി സമയത്തൊന്നുംവേറെ ആരും കാണത്തില്ലല്ലോ എല്ലരും ജോലിക്കൊക്കെ
ആ അതാണ് എല്ലാരും ജോലിക്ക് പോയിട്ടുണ്ടവും
ആ സമയത്ത് ഞാൻ തന്നെ പോയി അതാ നമ്മക്കമ്പം ആരെയും കാ ത്തിരിക്കണ്ടല്ലോ നമ്മുടെ സൗകര്യത്തിന് പോയി നമ്മുക്ക് ഇഷ്ടവൊള്ളത് വേടിച്ചോണ്ട് വരല്ലോ ഉം വണ്ടി ഓടിക്കുന്ന ആളാന്നോ
ഞാന് എന്താ പഠിച്ചിട്ട് പക്ഷെ ഓടിച്ചിട്ടില്ല ഞാന് ഒഴിഞ് കിട്ട് ഏ ആ പഠിച്ചത് പിന്നെ പിന്നെ അനെ പഠിപ്പിച്ച നല്ലാണ്ട് പിന്നെ അ ഊ സ്കൂട്ടിന്റെ ഊര അങ്ങൂ ഒരു ക്ലിയർ ആയിട്ടില്ല പിന്നെ നമ്മൾ എന്ത് എടുക്കണല്ലോ അതൊണ്ട് എഡ്
ആ അതെ വീട്ടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചുരുട്ടി കൊണ്ടൊക്കെ നടക്കണം പതുക്കെ പതുക്കെ ഓടിക്കണം മിറ്റതൊക്കെ
അപ്പൊ പിന്നെ ഒല് രാവിലെ പോയി കഴിഞ്ഞൽ ചിലപ്പോ ഭാഗ്‌ കൊടുക്കും രാത്രി ഏഴു മണിയാവും പണിഴഞ്ഞ് വരുമ്പോക്ക് പിന്നെ നമ്മക്ക് എടക്കാൻ സമയല്ലല്ലോ
ശരിയടാ ഞാൻ വിളിക്കന്ന
ആ ഓക്കെ ശെരി